ഹലോ
ആഹ്
ഹലോ കേ
ഫുഡൊക്കെ കഴിച്ച ആഹ് കേക്ക്ന്ന്ണ്ട്
ആഹ് ക്കെ അഎന്ത ചോയ്ച്ചേ
ഭക്ഷണം കഴിച്ചാ
അഹ് ആഹ് ഭക്ഷണാക്കെ കഴിച്ചു കഴിച്ച്ന്നു പറഞ്ഞാ മക്കളൊക്കെ കഴിച്ചു ഞാൻ കഴിച്ചിട്ടില്ല ആവുന്നേ ഒള്ളൂ
ഉം
അവ്ടെ ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞോ
ഇല്ലില്ല കയ്ച്ചിട്ട്ല്ല്യ
അഹ്
പിള്ളേര് ഇനി കഴിക്കും തോന്ന്ണ്ല്ല പിള്ളേര് അതും ഇതൊകെ തിന്ന് വയറ് നെറച്ചു
ഇഞ്ഞ് ഫുഡൊന്നും വേണ്ടിരില്ലല്ലേ?
ഉം ആ
മം ശരി അ പിന്നെന്താ മ എല്ലാരും വന്നോ കെട് കാനായോ
ഇപ്പള ഞാൻ ഇങ്ങാ കെടക്കുന്നത് ഒരുമണി രണ്ടുമണി. മോൻ ആ ഹസ്ബൻഡ് ചെല്പ്പോ വർക്ക് ഇണ്ടെങ്കിങ്ങ വരാൻ വൈകും. പിന്നെ ഏ ഉണ്ണി ചെറ്‌തേ
അ ആ
ഒറങ്ങൂലല്ല
കരച്ചിലാണോ? രാത്രി ഒറങ്ങാറ്ല്ല്യേ?
ഇല്ല. അവളൊറങ്ങ്യാലും മറ്റൊനെണ്പ്പിക്കും മ ട്ട്യാളിപ്പോ സ മ മയ്രിബിന്റെ സമയത്ത് ഒറങ്ങിപ്പോയി ഇനി ന്നാത്തെ കാര്യം നോക്കണ്ടന്റെ
ശിവരാത്രിയാ
ഉം
അട്ശരി അങ്ങനെയാണല്ലേ? പിന്നെ ആ ഇങ്ങളിപ്പോ ആ പീരീഡ്സിന്റെ ടൈമിലൊക്കെ പാഡ് ആണോ യൂസ്യ്യാറുള്ളത്? ഇപ്പ എല്ലാരും കപ്പ് യൂസ്യ്യുന്നുണ്ട്ന്ന് പറയാറുണ്ട്.
എനിക്ക് എന്തോ ആയിനോടൊരു താല്പര്യല്യാ. ഞാൻ പാഡാ
എനിക്ക് പേട്യാണ്. എനിക്കൊന്ന് ഉപയോഗിച്ച് നോക്കാൻ ആഗ്രഹംണ്ട് പക്ഷേ പേട്യാണ്. ആ അതെ ഉപയോഗിക്കുന്നവരൊക്കെ അങ്ങനെയാണ് അത്ള്ളത്
ആ എനിക്കെന്തോ പോലെ ഞാന് ഉപയോഗിച്ച് നോക്കിട്ടൊന്നൂല്യാ. ഇപ്പ നമ്മടെ ഹെൽത്തിലൊക്കെ പറഞ്ഞ അവര് കൊണ്ട്തരും.
അത് ഞാനും
എന്നോട് ആശവർക്കറ് വന്നപ്പേ പറഞ്ഞേന്നോട് വേണങ്കി പറഞ്ഞാ മതിന്ന്. ഞാ പറഞ്ഞ് ഇനിക്ക് വേണ്ടാന്ന്
ക്ഷേ നമുക്കൊരു പേടിയായിരിക്കും. ക്കുലേ അത് പക്ഷേ എല്ലാവരും എന്താ പറയുന്നറിയോ അത് ഉപയോഗി ച്ചനേഷം ആരും എന്താ ആഹ് പെടുബക്കില്ല അത്രയും അത്രയും കംഫർട്ട ആാണ്െന്നാ പറയുന്നത് ഇ നമുക്ക് പേട എങ്ങനെയാല ലീക്കേ് ക്കെണ്ടാവുമല്ലോ
ലീക്കേജും ഉണ്ടാവും പിന്നെ അത് ഡിസ്പോസ് ചെയ്യണം റാഷസ് ഉണ്ടാവും
ഇതാ അത്ര വല്ിയ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷെ ഉ ധൈര്യം
വെച്ചോക്കണം പിന്നെന്താന്ന് വെച്ചാല് എനിക്ക് ഇപ്പൊ ഡെലിവറി എട്ട ആറ് മാസം ആായി അങ്ങനെ കറക്ട് പീരീഡ്സ് ആയി
ആഹ് ആഹ് ആഹ്ത് ചിലർക്കൊക്ക അങ്ങനെ ഉണ്ടാവാറുണ്ട് അല്ലെ
ഉ ഉ വേദന അൻസൈക്കബിൾ എന്നെ കോളേജിൽ ആഹ്ളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ വട്ട കുട്ട കൊണ്ടാക്കും കാരണം നീരൊന്നും പറ്റില്ല ഛർദിക്കും ആ ഷാർഖ ത്തിക്കും തലകറങ്ങി വീഴും വേ സഹിക്കാൻ പറ്റാണ്ടേ
അ ശരി അങ്ങനെയൊക്കെ ഇണ്ടായിുന്നോ എനിക്കന്നാ വേദനണ്ട്ിട്ടോ പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ ഛർദി തലമനേൽ അതൊന്നുമല്ല നല്ല ഭയങ്കര വേദന ആായിരിക്കും
ആഹനി അടിവയറ് തണ്ടല് കാലൊക്കെ കഴച്ചിട്ടുണ്ടല്ലോ ഒരു നിലക്കും കടക്ക ക്കാനിരിക്കാനും പറ്റില്ല
ആ അല്ല പ്രസവത്തിന് ശേഷം അങ്ങനെ ഉണ്ടോ പ്രസത്തിന് എനിക്ക് കൊറെ മാറ്റം വന്നിരുന്നു ആ അതെല്ലാർക്കും ഉണ്ടല്ലേ
സഹിക്കാൻ പറ്റ പക്ഷെ പക്ഷ ഒരു കാര്യം ഡെലിവറി പെയിൻ വന്നപ്പോഴേ ഒരു കൊറ എനിക്ക് ഓക്കെന്ന് കാരണം ഞാനിത് സഹിക്കുന്നാല്ലോ ആ ഫസ്റ്റ് ടേബിലൊക്കെ കൊറേ നേരം അ എനിക്ക് കാരണം എനിക്ക് എപ്പോഴളും വാരുന്ന വേദ
ആ നമ്മ പിരീഡസിന്റെ വേദന സഹായി അത് സഹിച്ച് സഹിച്ച് അതാണെന്നുള്ളരു തോന്നല് വരുല്ലോ ആ കൊറേൊക്കെ സഹിക്കാൻ കഴിയും
ത ഇതിങ്ങനെ പെയിൻ വരും കുറച്ച നേരം നിക്കും പിന്നെയവേ അതിപ്പോ ഡെലിവറി എനിങ്കിപ്പെയിൻ വരാൻ ഇന്ന് തന്നിട്ട് റൂമിക്ക് വിട്ടു എന്നട്ട അവര് പറഞ്ഞു ഫസ്റ്റ് മറ്റേ അ അതല്ലേ
എന്താ ആ ആഹ് ഡ്യുബീടും ആ
ആ അത് ന്തനിം ഒരുമാതിരി അവസ്ഥ ഒക്കെ ആയി പിന്നെ അത അവര് വലിച്ചട ഊരി എടുത്തു പുറത്താഴെ വന്നക്കണന്ന് മറ്റങ്ങ് എടുത്തു
ആ ആ
ഒക്കെണ്ടായി എന്റെ പിന്നെ വേദനയും കാര്യങ്ങളൊ ക്ക്ണ്ടാരുന്നു
ആ ആ
പിന്നെ
ആ വേദനക്ക് മരുന്നുണ്ട് ട്ടിങ്ങനെ പെയിൻ വരുന്നെ
ആ ആ അല്ല നിങ്ങള് ഡേറ്റ് ആയതിനേ ഷാണോ പോയിണ്ടായിരുന്നേ അതോ അതിന് മുന്നേ പോയിരുന്നോ ആ ആ
ഫ്ലൂയിഡ് കുറവായിട്ട് അഡ്മി റ്റേരുന്നു അങ്ങനെ കൊറെ കൊറെ ഫോർ പോയിന്റ് ഫൈവ് ആയി ഫ്ലൂയിഡ് അന്നിട്ട് അവര് കൊറച്ചൂസം ലേബർ റൂമിലൊക്കെ കെടത്തി പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി കൊറഞ്ഞാ സിസേറിയൻ ചെയ്ത് ഉണ്ണിനെ എടു കണ്ടുവരുന്ന് എട്ട് മാസം ആൻഡ്‌ എട്ട് മാസം ഏഴ് മാസം കഴിഞ്ഞെ എട്ടാം എട്ടാമത്തെ മാസായി പിന്നെ ഡോക്ടറ് ക്ക് അഡ്ജസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് എട്ട് അങ്ങട് തെകച്ചു ഒമ്പതേക്ക് കടന്നിട്ട് മരുന്ന് തന്നു പ്രസവിക്കാൻ വേണ്ടിട്ട് ഒന്നും കഴിച്ചിരുന്നില്ല ഷുഗറ് വന്നു ആ ഏഴാം മാസത്തില് ഷുഗറ് വന്നു ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റില്ല ഒരേ ആ ഡയ റ്റൊക്കെ തരൊല്ലോ അങ്ങനെ അന്നിട്ട് വേദന ഒരു ഫ്രൂട്ട് രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ രണ്ട് ദോശ അങ്ങനെ
ഹാ ഹാ അത് ഈ ലാസ്റ്റ് ടൈം ആവുമ്പോ നമ ക്ക് നല്ല വിശപ്പു ആയിരിക്കല്ലോ
അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലൂയിഡും കൊറവ് അപ്പൊ ഫ്ലൂയിഡ് കൂടാൻ കരിക്ക് കുടിക്കണം കരിക്ക് കുടിക്കാൻ പറ്റില്ല ഷുഗർന് ഇൻസുലിൻ എടുത്തിരുന്നു ഉ ഷുഗ് ആ പിന്നെ ഡെലിവറി കഴിഞ്ഞോടൂടി ഷുഗറു ഇല്ല ഒന്നുല്ല അത് ഡോക്ടർ അത് കഴിയുമ്പോ അങ്ങട്ട് പൊക്കോളുന്ന് ന്നയ്നു പിന്നെ ഷുഗർ ആ എന്നാ രണ്ടാമത്തേന്ണ്ടായില്ല മൂന്നാമത്തേന്ണ്ടായി മൂന്നാമത്തേന് കാര്യായിട്ടിണ്ടായില്ല സ്റ്റ്ത്തെന് നല്ല ഷുഗർ ഏര്ന്നു
ആ ആ അങ്ങനെ ആകുമ്പോ നമുക്ക് ഫുഡ് കഴിക്കാനും കഴിയൂല ആകെ ബുദ്ധിമുട്ടാവു ലേ
കിടന്ന്‌ വെയിറ്റു വയ്ക്കും ഇവള് എട്ട് ഒമ്പതേക്ക് കടന്നപ്പോ തന്നെ പ്രസവിച്ചിട്ട് മൂന്നേ ഒരു നൂറ് ഉണ്ടായിരുന്നു
അതെ ആ ആ ആ
ആ
ആ അപ്പോ അ ങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നാ മതിന്ന് പറഞ്ഞെ
ആ ആ
ന് കുളിക്കാൻ കേറിയപ്പ തൊട്ട് ഇൻക്ക് വേദനണ്ട് ഷെ ഇൻക്ക്
എന്ത് വേദനയാന്ന് അറിയില്ല അല്ലേ പിന്നെ ഫസ്റ്റ്ത്തതും കൂടെ ആവുമ്പോ നമു ട്ട് അറിയൂലല്ലോ
ഇപ്പ ഞാൻ എന്ത് ചെയ്യും ആ ട്ടൈ ക്മ്മ ഇങ്ങനെ കയ്യമർത്തി നിക്കും ആ കയ്യാ മർത്തിത് അപ്പ തന്നെ വേദന പോം അപ്പൊ ഞാൻ കുളിക്കും ട്ട് ഞാൻ തേർഡ് ഫ്ലോറിൽന്ന് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഇതേക്ക് ലിഫ്റ്റി കേറി നടന്ന് നടന്നാണ് ഞാൻ പോയത്
അതെ
ആ വേദനായിരുന്നു അപ്പക്കും ഒരുവിധം ഒക്കെ പിന്നെ ഏ അപ്പത്തൊട്ട് വേദന തുടങ്ങിട്ട് പിന്നെ ഉച്ചക്ക് ഒന്നേ മുക്കാലിനാണ് പ്രസവിച്ചത്
അ ശരി രാവിലെ തുടങ്ങിട്ടുണ്ടോ അതോ രാത്രിയോ
ഇൽ പുല.. ച്ചെ.. പക്ഷെ ഒരു കാര്യുണ്ട് അ പ്രസവിച്ചില്ല അവര് മറ്റേ വാക്വാമിട്ട് വലി.. ച്ചെടുത്തു ഒന്ന് ഉം ഉം മൂത്താള് രണ്ടാം താള് താഴെത്തിട്ട് സിസേറിയൻ ചെയ്തെടുത്തു മൂന്നാമത്താളെ അവരെല്ലാരും കൂ.. അമൃത്തി പ്രസവിപ്പി.. ച്ച് അത് അവള് നല്ല മൂന്നേ മൂന്നേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഉണ്ടായി. എളയാള് ആ ആ മൂന്ന് എണ്ണൂറ് ആ അത്ര ഒമ്പത് മണി കുറ പെയിൻ
ഓഹ് ആലോക്കാ വയ്യ എന്റെ എന്നാലേ രണ്ട് പ്രസവം പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടോ ആഹ് തായാലും വല്ലാണ്ട് ടൈം എടുത്തിട്ടില്ല എന്നരു ഒരു എനിക്ക് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ടൈമിനാണ് വേദന വന്ന ഒരു ത്തിയതാണ് കേട്ടോ ഡേറ്റ് ആയിട്ട് പോയി പിറ്റേ ദിവസായിട്ട് അവര് മരുന്നൊ വെച്ചിട്ട് ഒരു പന്ത്രണ്ടരക്കെ ആയേന് എനിക്ക് വേദന വന്നിട്ടുള്ളത് പിന്നെ മൂന്നരായപ്പോത്തനെ പ്രസവിച്ചു രണ്ടാമ മോള പന്ത്രണ്ട് മണി വേദന വന്നു ഒന്നരായപ്പോത്തേന് പ്രസവം കഴിഞ്ഞു ആഹ് ഞാൻ സത്യായിട്ട് ഞാൻ പറയാറുണ്ട് അന്നിപ്പോ രണ്ടാമത്തെ പ്രസവത്തിന്റെ ടൈമിൽ ഒരു ആ ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ അത് കരയുന്നതൊക്കെ കണ്ടിട്ട് റബ്ബേ അത് പറയുന്നുണ്ട് ഇന്നെ ഓപ്പറേഷൻ ചെയതോ ഞാൻ പ്പൊ മരിക്കുന്നു വരെ പറയുന്നുണ്ട് അത്രയും സഹിച്ചിട്ടുണ്ടായിരുന്നു ക്ഷെ പിന്നെ പ്രസവിച്ചന്നെ പോന്നിട്ടോ ആള് നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട് അതിന്റെ തലേ ദിവസം ങ്ങാനും വന്നിട്ട് എന്റെ പ്രസവം കഴിഞ്ഞ് ഞാൻ റൂമിലെത്തിയതിയേന് ശേഷം കഴിഞ്ഞേന് ശേഷം രണ്ട് ദിവസ ങ്ങനെ കുട്ടി വേദന സഹിച്ചുന്ന് പറഞ്ഞ കേട്ടു അതൊക്കെ സംബന്ധിച്ച് ഞാൻ എപ്പഴും പറയും അലഹംദുലില്ല ഒരു ബുദ്ധിമുട്ടുംല്ല ആ ആ ആപിന്നെ അത്യാവശ്യം വെയിറ്റും കൂടി ഉണ്ടാവുമ്പോല്ലേ എനക്ക് രണ്ടാളും വെയിറ്റ് ഉണ്ടായിരുന്നട്ടോ വല്യ മോള് മൂന്നേ നാനൂറ്റിപത്തും മ മറ്റേള് കൊറ കൊറവല്ല മൂന്നേ നൂറ്റി അറുപതും അവള് അത്രല്ലന്ന ഉള്ളേനു ക്ഷെ ഞാന് ബുദ്ധിമുട്ടിട്ടില്ല
മറ്റേ ആ എന്റെ മൂത്താള് ആ ആ മൂന്ന് ഇരുനൂറ് ഒരാള് മൂന്നേ നാന്നൂറ് ഒരാള് മൂന്നേ എഴുന്നൂറ്റി തൊണ്ണൂ
ഏ ഹിന്ദിപ്പൊ ട്രൈ ചെയ്യുന്നില്ലല്ലെ ഇപ്പൊ
പ്പെണ് നമ്മള് അത്രയും ഞാന അഞ്ചര വരെ ഉറങ്ങാണ്ട് രണ്ടു ദിവസായി ഉറങ്ങിട്ട് ഇവനൊറങ്ങാണ്ട് ഇവനെ വെളുപ്പിന് അഞ്ചരയെക്കാണ് ഉറങ്ങി അവനെ ഉറക്കിട്ട് കുളിച്ച് നേരല്ലേ റൂമി പോവാ അന്നിട്ട് പ്രസവിച്ചിട്ട് തലയ്ക്ക് പ്രാ എന്താ പറയാ കഞ്ചാവ് അടിച്ച ആൾക്കാര് നട ക്കണ പോലെയാണ്
പിന്നെ നമ്മളെ മനസ്സ് നമക്ക് ക്കങ്ങട് കൈവിട്ട് പോവുല്ലേ ടൈം ആവുമ്പോ ഒന്നും ഇങ്ങട്ട് നമ്മള് വിചാരിച്ച രീതിയിലാവാതെ നിക്കുവല്ലോ അപ്പ ഇങ്ങട്ട് പിന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിക്കാൻ ആള് വേണം എന്ത് തേ എങ്ങനെ സപ്പോ പോട്ട് ചെയ്താലും നമക്ക് നമ്മടെ മനസ്സിന അങ്ങട് പിടിച്ചെടു
ഉം
ഇതാണ് ആഹ് ശരി പിന്നെ വിളി